ഹലോ
ഹലോ ആ കേൾക്കുമോ?
കേൾക്കില്ല ആ കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് ആ കേൾക്കുന്നുണ്ട്. എന്താ നല്ല പക്ഷെ അങ്ങനെ പോവ്ണ്ട് ആ സുഖമാണ് സുഖാണ്
അതെയോ
ഉം ഫുഡ് ഒക്കെ കഴിച്ച് കെടക്കാനായോ?
ആ ഫുഡ് കഴിക്കാറായില്ല ഇനിയും സമയംമുണ്ട്.
ഏ ഓല അച്ഛനെന്നും എത്തിയിട്ടില്ലോ?
ഇല്ല ഇല്ല
ആ ആഹ്
പിന്നെ എനിക്കാണെ കാല് വേദന കേട്ടോ
ആഹ് ശരി എന്തോ കാല് വേദനക്കെ
കാൽ വേദന ആയപ്പോൾ ഞാൻ ഇങ്ങനെ യോഗ ഗേടെ ആ യോഗേടെ ക്ലാസ്സ് കണ്ടോണ്ടിരുന്നായിരുന്നു
അത് ശരി ആ ആ ഈ എങ്ങനെ ഫോണിലോ അതോ ഉ അത് ശരി ആ ഹ് കേൾക്കുന്നില്ല ചെിലപ്പോടെ റേഞ്ച് നല്ല പോകുന്നുണ്ട് റേഞ്ച് പോകുന്നുണ്ട്. ആശരിക്കും ക്ലിയർ ആവണില്ല ആ ആ ക്ലിയർ വന്നും പോയി നക്കുവയാണ് ആ ഇപ്പം കേൾക്കുന്നുണ്ട്.
ആണോ. റേഞ്ചി ഇല്ലാ അതാ
എന്നിട്ട് നിങ്ങൾള് യോഗയിൽ കയറിയോ
ആ അന്നേരം ഈ കാല വേദന വന്നപ്പോൾ ഞാൻ ഫേസ്ബുക്ക് നിന്ന് ഇങ്ങനെ നോക്കിയപ്പോഴേ ഒരുപാട് ആൾക്കാാര് നമ്മളെപ്പോലുള്ള സ്ത്രീകൾ ഇങന് അനുഭവങ്ങൾ പറയുനവരുടൊ
അത് ശെരി
ആ അപ്പോൾ അവർക്ക് ഇതേപോലെ കാല് ആ പറയട്ടെ ആ അവർക്ക് ഇത് ആ അവർക്ക് അവർക്ക് ഇതുപോലെ കാാലുവേദന കൈക്ക് വേദന കൈക്ക് തരിപ് ഉപ്പ് അതുപോലെ കാല് മസില് പിടുത്തം അങ്ങനെ ഓരോന്ന് അപ്പം ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുക്ക് ഒന്ന് നോക്കിയാലോ ആഹ് നമ്പല്ലാം ഒന്നെ ഒത്തിരി മരുന്ന് കഴിച്ചച്ച് കൊറയുന്നില്ല ആ അപ്പംഞാന്‍ വിജയിച്ച് അതെടുത്ത് ഞാന് കേറിടാം അപ്പൊ രണ്ട് ഗ്ലാസ് ഞാൻ കേറി ഇന്ന് നോക്കാവുന്ന അങ്ങനെ ഞാൻ രണ്ട് ഗ്ലാസ് ഒന്ന് കേ കയറിയതാ ആ രണ്ട് ക്ലാസ്സ് കയറി കണ്ടു ഇപ്പൊ ഇതന്ന് വെച്ചാല് ഏഴര തൊട്ട് പത്തര വരെ ഇതിൻറെ ക്ലാസ്
ആഔത്മ മോഓ
പത്തരവരെരാത്രി ആഹാരം കൊടുക്കണം പഠിപ്പിക്കണം അങ്ങനെ പല ജോലികളല്ലയോ ആ പിന്നെ ഞാൻവിച്ച് അതെ പിന്നെ ഞാൻ വേച്ച് രണ്ട് ഗ്ലാസ് കറി കാണാംന്ന് പറഞ്ഞു കയിറൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായി കാരണം അതിനകത്തുള്ള ആൾക്കാർക്ക്ല്ലാം പോസിറ്റ റ്റീവ് നല്ല എനർജി ഉണ്ട് അവെല്ലാം പറയുന്നുണ്ട് നല്ല ക്ലാസ്സ ഞങ്ങക്ക്ത് മാറി മാറി അവർക്ക് ഷുഗർ ഉണ്ടായിരുന്നു ആ ഷുഗർ ഷുഗർണ്ടയിയുനു മാങ്ങില നോക്കിയപ്പോ അവർക്ക് ഇത്ര ഉള്ള് കൂടുതലില്ല അങ്ങനൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചച്ച് ഇ ഇത് കൊള്ളാം അപ്പൊ ഷുഗറിന്റെ ഒക്കെ മുദ്ര പറഞ്ഞു തന്ന്
ആഹ്
ആ് അപ്പൊ അത് വെച്ച് ഞാനി ഇങ്ങനെ ചെയ്തു ചെയ്തപ്പോ ഉണ്ട് എനിക്കും ആ എനിക്ക് ഷുഗറുണ്ട് അപ്പൊ ഞാനും ഷുഗറിന്റെ നോക്ക നമുക്ക് സമയമല്ലടാ നമുക്ക് വീട്ടിൽ ജോലി ആയതുകൊണ്ട് നമുക്ക് ഇതിന സമയമില്ല എടുക്കാനൊന്നും അവര് പറയുന്ന പോലെ രണ്ട രണ്ടും മൂന്നും പ്രാവശ്യം ഇതൊക്കെ ചെയ്യണം അപ്പൊ നമുക്ക് അതിനെ പറ്റിയുള്ള സമയവും ഇല്ല ആ അങ്ങനെ ആഹ അവിടെൊക്കെ എങ്ങനെുണ്ട് യോഗയുടെ
ഇ ഇവിടെ യോഗ ക്ലാസ് ഇവിടെ അംഗലവാടിൽ കുറച്ച് ചട ഉണ്ടായി രണ്ട മൂന്ന പതിനഞ്ച് ദിവസട്ട ഉണ്ടായിരുന്നു നമക്ക് ആ പി ആ കഴിഞ്ഞാർ പിന്നെ ഉണ്ടായിട്ടില്ല അവിടെ ഉണ്ടായിട്ടില്ല
ഇല്ല ആഹ് ആഹ്
ഇല്ലല്ലല്ല പിന്നെ ഫോണിലൊന്നും നോക്കിട്ടല്ല ഉ
അതെ ആഹ് ഫേസ്ബുക്കിൽ കേറുന്നുണ്ടങ്കിൽ അതിനക്കാതെടുത്ത് നോക്കാങ്കിൽ കിട്ടും ഓരോ ആഹ് യോഗയെ കുറിച്ച് പറയുന്നതും പിന്നെ അങ്ങനെ ഈ മ ഇത് തന്നെ ഉണ്ടല്ലോ സൂര്യ നമസ്കാരം
ഉം ആഹ് ആഹ്
രാവിലത്തെ ഉം അതൊക്കെ ചെയ്യാമെങ്കിൽ നമ്മുടെ ശരീരത്തെ പല അസുഖങ്ങൾ മാറും അതുപോലെ മനസ്സിനും ഒക്കെ നല്ല ആഹ് ശാരീരിക ആരോഖ്യം മെച്ചപ്പെടുത്താനും മനസ് ആഹ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുമൊക്കെ ആ യോഗ നമ്മളെ സഹായിക്കും ഉം അത് ഒരു തെ അതുമല്ല ലോകമെമ്പാടും ഉണ്ടല്ലോ ഇത് യോഗടെ
ഉ ആഹ് ആഹ് ഉണ്ട്ണ്ട് ഉം സ്കൂള് ഇപ്പൊ സ്കൂളിലൊക്കെ തുടങ്ങിണ് ഉം
ആഹ് സ്കൂളിലൊക്കെ തൊടങ്ങി കുട്ടികളിലും ഇത് തുടങ്ങുന്നത് നല്ലതാ
നല്ലതാണ് പറഞ്ഞാട്ട് സ്കൂൾ ഉം ഉം
കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചക്ക് യോഗ സഹായിക്കും
സഹായിക്കും ആഹ്
ആഹ് പിന്നെ എനിക്കാണേ ഉറക്കുറവട്ടോ ആഹ് യോ ആയി ഈ ഉറക്കക്കുറവ് ഇതൊക്കെ കൊണ്ടായി ഈ വ നടു വേ വേദന കൂടെ കാലുവേദനയൊക്കെ കൊണ്ട്
ആയിശേരി ആഹ് ആഹ് ആഹ്
ഇത് പറഞ്ഞ് ധ്യാൻമുദ്ര ചെയ്യാൻ പറഞ്ഞ് ധ്യാൻമുദ്ര
ആയുശേരി
ഇപ്പൊ ഈ ഉറക്കകുറവേ അപ്പൊ ഞാന് അതൊന്നുവെച്ച നമ്മുടെ തള്ളവിരലും നമ്മടെ ചൂടുവരലുണ്ടല്ലോ രണ്ടാമത്തെ വെള്ള് തള്ളവരല് കഴിഞ്ഞുള്ള രണ്ടാമത്തെതെ അത് രണ്ടും കൂടെ ഇങ്ങനെ പ്രസ് ചെയ്തോണ്ട് ബാക്കി മൂന്ന് വെരളും നൂത്തു പിടിക്യാ അങ്ങനെ ഒര് പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ഏകാന്തമായിട്ട് കസേരയിലോ
ആഹ് കണ്ണടച്ച് ഇരിക്ക ആഹ് ആ അത് ശെരി ആ അത് ഞാന് ചെ ചെയ്തൊന്നു ഇവിടെന്ന് തോന്നുന്നുണ്ട് ആ ആഹ് ആഹ്
പിന്നെ വായു മുദ്ര അങ്ങനെ ഓരോ അസുഖത്തിനും ഓരോ മു
ഓരോന്നിനും ഓരോ പേര് ഉം ഉം
പിന്നെ ഇതൊക്കെതെന്നെ നമ്മളിപ്പോ ഈ ക്ലാസ്സ് ന് കേറിയൊണ്ട് നമ്മുടെ ഈ അഞ്ച് വിരലുണ്ടല്ലോ ഈ അഞ്ച് വിരലും ഏതൊക്കെയാന്ന് പഠിച്ച് അഗ്നി ചൂണ്ടുവിരലെന്ന് വെച്ചാ വായു. നടുവിരൽ ആകാശം മോതിരവിരൽ ഭൂമി ചെറു ഏറ്റ ഏറ്റവും ചെറുവിരല് ജലം. എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു സത്യം ഞാൻ പറയാം പഷ്
ഇൻക്ക് അറിയത് അപ്പോ ങഇങ്ങള് പറഞ്ഞപ്പോ കേക്കാണ്
ആഹ് അതാ ഈ യോഗ ക്ലാസിൽ കേറിയപോയല്ലേ ഈ അഞ്ചു വിരലിന് ഇത്രയും ഇതുണ്ടെന്ന് അറിഞ്ഞത്.
സ ആഹ് ഓരോ പേര് ഉണ്ടല്ലല്ലെ മ മക്കൾക്ക് പേരുട്ണാ മാരി ഓരോ പേരും.
അതെ അതെ ഇതിനൊക്കെ ഇങ്ങനൊക്കെ പേരുണ്ടായിരുന്നുന്ന് ഞാൻ അന്നേരം തൊട്ടന്ന് അലോയിക്കായിരുന്നു
ആയിശേരി
സ് ഇയോ പിന്നെ അഗ്നിമുദ്ര പു എന്തോ ജലമുദ്ര. വായുമുദ്ര ആകാശമുദ്ര ഈ പേരുകളൊക്കെ ആദ്യവായിട്ട് കേൾക്കുവാ. ഹ് ഹ് ഹ്.
അത്ശരി ഉം ഉം
നമ്മളെ പോലുള്ളവരന്ന് വെച്ചാലെ വെളി നാട്ടിലുള്ള മുംബൈ അങ്ങനെ ദൂരെ വെളിയിലുള്ള ആൾക്കാരാണ് ഇതിനകത്ത് ഭൂരിപക്ഷം പെണ്ണുങ്ങളും ജോ ഈ വേദനയുള്ളവര് വേദനയ ഉുള്ളവരിരിക്കുന്നേ ഈ ഒരു പാട് പ്രായമുള്ള അമ്മമാര് വരെഉണ്ട് ഇതിനകത്ത്
അയിശരി ഓൽക്കൊക്കെ ചെയ്യാൻ കയ്യുണ്ടേരിക്കും
അയ്യോ അവരിതെങ്ങനെ ചെയ്യുന്നന്ന് എനിക്കറിയത്തില്ല സമയമെടുത്ത് അവര് പറയാ സാറേ എനിക്ക് കൊറവുണ്ട് സാറേ എനിക്ക് എനിക്ക് മാറി സാറേന്ന് പറയുമ്പോ ഞാനിരുന്ന അന്തിക്കാ ദൈവമേ ഇതെങ്ങനെ മാറി നമ്മക്കാണെ അത് ചെയ്യാം സമയമില്ല അതുകൊണ്ട് നമുക്ക് മാറുന്നില്ല
മാറണില്ല ആഹ് ഉം ഞമ്മക്ക് സമയില്ല പിന്നെമ്മക്ക് ക്ക് അതുപോലെ ആക്കണമാതിരി ആക്കാനും കഴിയൂല
ഇല്ലാ
ആഹ്
പിന്നെ നമ്മള് സമയമെടുത്ത് ചെയ്യാങ്കി ചിലപ്പോ നമ്മുക്കും അതുപോലെ മാറുവായിരിക്കും അനുഭവങ്ങൾ പങ്ക് വെക്കാം അതെ അതെ ആഹ് അങ്ങനെ
കാലൊക്കെങ്ങനെ തിരിച്ച് കയ്യൊക്കെങ്ങനെ തിരിച്ച് കൊണ്ടുവരണങ്കി കുറച്ച് പാടല്ലേ
അതെ അതെ പല യോഗകളും ഉണ്ടല്ലോ
ആഹ് ഉണ്ട് ഇണ്ട് ആഹ് ആ നടു വളച്ച് ഇങ്ങ്ട്ട് കൊണ്ടുവന്നെ എന്തൊക്കോ ചെയ്യണാണാലോ
അതെ കാലിന്റെ ഈ തള്ളവെരളെ മുട്ടിക്കുന്നത് ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്.
ആഹ് ആഹ്
പിന്നെ കൈകൊണ്ട് സൂര്യ നമസ്കാരം അതൊക്കെ ഇല്ലേ വെളുപ്പിനെ വെളുപ്പിനേ ഒള്ള ഒരു യോഗ
അത് ശെരി ആഹ് ആഹ് വെളുപ്പിനൊക്കെ ചെയ്യുമ്പോ ഞമ്മളെ ജോലിയെ ക്കവിടെ കേടക്കുല്ലേ
അതെ അതെ അത് മാത്രല്ലല്ലോ പിന്നെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ശരീരം ഒന്നും അനങ്ങുന്നില്ലല്ലോ
ഇല്ലല്ല ല്ല ഉം ഏഹ് ഇപ്പൊക്കെ സ്വിച്ച് ട്ടാല് എന്താവണ ഇതല്ലെ ഓട്ടോമാറ്റിക്ക അല്ലേ ഇപ്പൊ
എല്ലാത്തിനും മിഷ എല്ലാത്തിനും ഉണ്ട് അരകല്ല് പണ്ടത്തെ ആൾക്കാരാണെങ്കി കൈ വീസി അരക്കുവാരുന്നു ഇപ്പൊ അത് വെല്ലോ ഉണ്ടോ ഇപ്പൊ അതില്ല അതാ പറഞ്ഞേ ഇപ്പൊ മിക്സി ഇറങ്ങി അതുപോലെ ആഹ് പിന്നെ നമ്മള് അടുപ്പി തീ കത്തിക്കുന്നത് ഇപ്പൊ ഗ്യാസാണേ എല്ലാ വീട്ടിലും ഉണ്ട് ഗ്യാസ് പിന്നെ വെറും കുഞ്ഞ് സ
നമ്മള് വിറകിൽ കത്തിക്കണം നമ്മക്ക് എന്നല് ഒരു ചോറൊക്കെ ആവണെങ്കിലെ
അതെ ഞാൻ അടുപ്പിലാ കത്തിക്കുന്ന കേട്ടാ വിറകടുപ്പാ അതെ അതെ
ഉം ഉം
പിന്നെ ചെരവ നമ്മള് തിരുമാനേ പണ്ട് നമ്മൾ താഴെ ഇരുന്നായിരുന്നു തിരുമന്ന് ചെരവ് വഴിച്ചച്ച് ഇപ്പ അതൊന്നുമില്ലേ ഇപ്പൊ മിഷ്യൻ പോലുള്ള ചിരവ ഇറങ്ങി അതെ ഇപ്പൊ മിഷ്യൻ പോലുള്ള ചിരവ ഇറങ്ങിയിട്ടുണ്ട്
അതന്നെ എല്ലാത്തിനും മെഷീൻ അല്ലേ ഇപ്പൊ തിരുമ്പാനോ അലക്കാനോ മെഷീന്
ആഹ് അതാ വാഷിങ് മെഷീൻ ഇറങ്ങി തിരുമാനേ തിരുമാനെന്തുവാേണോ അത് ഞാന് ഇതുപോലെ ഓൺലൈനൽ ഒരു മിഷ്യൻ കണ്ടതാ ഈ തിരുമ തേങ്ങാ തിരുമ്പത്തില്ലയോ അത് നമ്മള് ചെര എടുത്ത് നമ്മള് കൈ വെച്ച് തിരുമണ്ട ആവശ്യമില്ല ആ തിരുമുന്ന ഒരു മിഷീൻുണ്ട് ചിരവേയുടെ നാക്ക് ആ അതിനകത്തോട്ട് തേങ്ങ എടുത്ത്ങ്ങ് വെച്ചാൽ മതി അത് തന്നെ അങ്ങ് വട്ടം കറങ്ങുന്നു
ആഹ് ആഹ് ആ മീഷോൽ കണ്ട് ഞാന് കണ്ട്ണത്
അതെ അതൊരാള് വാങ്ങിച്ച് അതിന്റെ ഫ അതിനെ കുുറിച്ച് പറയുന്നത് ഞാൻ കേട്ട്
അത് ശരി ആഹ് ആഹ്
അതെ അങ്ങനെ ഇപ്പൊ ഉള്ള എല്ലാം മിഷ്യം പ്രവർത്തനമാ കൈകൊണ്ടുള്ള പ്രവർത്തനം ഒന്നുമില്ല ഇല്ലയോ പിന്നെ അ ഇപ്പൊ തറ തുടക്കണമെങ്കിൽ മോപ്പുണ്ട് പണ്ടോ പണ്ട് അമ്മള് താഴെയിരുന്ന് താഴയിരുന്ന് തുൊടയ്ക്കുവായിരുന്നു തുണി വെച്ച്
ആഹ്
അതെ പ്പ അങ്ങനൊ
എല്ലാത്തിനും മി പിന്നല്ലേ ഇപ്പൊ എല്ലാ എന്തുവാ അതുകൊണ്ടന്നെ രോഗങ്ങളും കൂടണത്
ആഹ് അതെ അതെ അത ശരീരം അനങ്ങി പണി ചെയ്യാ തേന്റെയാ ആ എന്നാൽ ശരി കേട്ടോ ആ ഓക്കെ